ഹലോ
ആഹ്
കേൾക്കില്ലേ ആഹ് കേൾക്ക്‌ണ്ട്
ഉം ഇബടിം എന്താ ഇല്ല മഴ ഇല്ല നല്ല വെയിലായിരുന്നു പക്ഷെ ഇപ്പോ ഒരു മഴ ഇങ്ങനെ മൂടി കെട്ട്ണോണ്ട്ന്നാ വെയിലുണ്ട് അങ്ങനത്തൊരു ഒരു കാലാവസ്ഥ ആഹ്‌ ഏഹ് അത് ശരി മഴ ഇന്ന് നല്ല വെയിലായിരുന്നുല്ലേ നല്ല
ആഹ് ഇന്ന് നല്ല വെയില് ഇപ്പം മഴ പെയ്ൽ തുടങ്ങിക്ക്‌ണ്. ചെറുതായിട്ട് ഇങ്ങനെ ന്നാലും ഡ്രസ്സേ ളൊക്കെ ഒണങ്ങി ഉണ്ടാവൂലേ
ഉം ഉം ഒണങ്ങിണ്ടാവും
ആം
പിന്നെ ഈ മഴത്ത് നല്ല രസമാണ് നമുക്ക് ചായ കുടിക്കാൻ പോകാനൊക്കെ നല്ല രസമായിരിക്കും മഴ പെയ്യുമ്പോട്ടോ
ഉ വോലുണ്ടൊ അങ്ങനെ
മഴ പെയ്യുമ്പം പോവലൊക്കെ ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാ ഓർമ്മയില്ലട്ടോ മായ പെയ്യുമ്പോൾ പോയത് എനിക്ക് ഓർമ്മയില്ല
എടക്കിടക്ക് പോവോ
പോവലുണ്ട്
ആഹ്
ഇഷ്ടമാണ് പോണത് എന്താ പറയുക പോകുമ്പ പോ ഇങ്ങനെ പോവാന്ന് പറയുമ്പോൾ തന്നെ ആഹ് ഇന്നലെ ഞാന് നമുക്കൊടുക്കേലും പോവല്ലേന്ന് ചോയിച്ചീനിട്ടോ. ആളോട് അപ്പൊ ആള് പറഞ്ഞ് ആള് പറഞ്ഞ് അപ്പോക്കും ഫ്രൻസിന്റെ കൂടെ നാടുകാണി അങ്ങനെ പോവാ പോവാന് പ്ലാനിട്ട്ണ്ന്നറഞ്ഞു. അയ്‌ല് ഞാൻ പിന്നെ പോയി കെടന്നു. ആഹ് ആള് പോവാണ്. അപ്പൊ ബൈക്കിലാണ് പോണന്ന് പറഞ്ഞു അപ്പൊ ഞാ നല്ല ശ്രദ്ധിച്ചോണ്ടിന്നൊക്കെ പറഞ്ഞു പോയി പക്ഷെ ആള് പോ എവ്ട്ക്കും പോയിട്ടൊന്നുല്ല കൊറച്ച് കയ്ഞ്ഞപ്പ വിളിക്ക്ണ്ട്. അ എട്ടരയായപ്പ സാധനെന്താ വേണ്ടേച്ച് വിളിക്ക്ണ്ട് അപ്പൊ ഞാൻ ചോയിച്ചു ഇങ്ങൾ പോയില്ലേയ്ച്ചപ്പൊ. ഞങ്ങളൊട്ക്കും പോയില്ലാന്ന് പറഞ്ഞു പിന്നെ കക്കാടം പോയിൽ അങ്ങനെ കൊറ്ച്ച് പോയിരുന്നേ നാപ്പോ പിന്നങ്ങട്ടെന്നെ തിരിച്ചു പോന്ന്. അപ്പൊ ഞാന് പറഞ്ഞു. അത് അതന്തേന്ന് പറയാൻ പറ്റൂല്ല അപ്പ ചീരിക്കും.
എന്ത ചിരിക്ക്ണ്.
അ ആളെ ഫ്രണ്ട്ണ്ട് അപ്പോ ആളത്യാവശ്യ
ഏഹ്.
നല്ല ത നല്ല തടിണ്ട്.
ആഹ്. റ്റു പറയ്ണേന്റെ മുന്നെന്നെ ചിരിക്കാണ്.
ഞാനാ സീനാ നമുക്കെന്തേലൊരു കാര്യം പറയുമ്പളേ നമുക്ക് അവ എന്താന്ന് പറയണ്ട കാരണമ്മൾ ചിരിച്ചു പോവും. അ എന്തെങ്കിലൊരു കാര്യം പറയുമ്പേ ഞം മ്മള് എന്താ പറയാ അത് അത് സീൻ ചെയ്യൂലെ നമ്മളിങ്ങനെ മൻസ്സില്. ആ ഒരു അങ്ങനെ ചിരിച്ചു പോയതാ ആ ച്ചു പറഞ്ഞ അപ്പ ഞാൻ പറഞ്ഞു നമുക്കൊട്ക്കേലും പോവല്ലേന്ന് ചോയിച്ചിരിന്നേ അപ്പൊ നാളെ പോ വാന്ന് എ എ ന്നൊക്കെ പറഞ്ഞ്. ഇഞ്പ്പന്ന് പോവല്ണ്ടാവുലെ എങ്ങനെ.
ഇങ്ങള പ്ലാനും നടന്നില്ല ഓര്തും നടന്നില്ല ലേ.
ആഹ് ഓര്തു നട്ന്നില്ല ഓര് തിരിച്ചു പോന്നു അങ്ങനെ പിന്നെ പക്ഷെ ഇൻക്കിഷ് റ്റാണ് ഇപ്പയിന് പൊതുവെ ഇങ്ങൻത്തെ സമയം ഒക്കെ ആയിട്ടാട്ടോ അങ്ങനെ പോവാത്തത്.
അല്ലെങ്കി പോവോ.
അല്ലെങ്കി പോവും അല്ലെങ്കി ചായുടിക്കാന് പ്രത്യേച്ചും പോവും അങ്ങനെ ഒരു വെയി ഇപ്പ ഈ മക്കള് സ്കൂൾട്ട് സ്കൂളില്ലാത്ത ദിവസായിരുന്നല്ലോ ഇതുവരെ. പൊസ്മിത് സ്കൂൾട്ടൊക്കെ വന്നഴിഞ്ഞാ നമ്മളൊരു സ്കൂൾ ആ ഒരു ശേഷം പോയിട്ട്. മയ്രിബാവുമ്പോക്ക് വീട്ടില് പോ എത്ത്ണ കോലത്തിലെന്നെ പോവൊള്ളൂ. അങ്ങനെ പോയിട്ട് വരും പക്ഷെ ഇന്നാലൊരു നല്ലൊരു രസല്ലേ.
ഉം ഉം പക്ഷെ എന്താച്ചീ പോവുമ്പം ഇ പോവ്ണ ഡ്രസ്സാളൊ ക്കലക്കിടണ്ടേ കൊറ്ച്ചേരൊക്കെ പോയി വരുമ്പോ. ഇൻക്കതാണ് ഏറ്റും വെല്ല്യ മടി പോവാണെ കൊറ്ച്ചേരം കൊറ്ച്ചൊക്കെ ടൈമിൽ.
ആഹ് ഞാനാണെങ്കി ഇന്ന്പ്പ രാവിലെപ്പൊരരീകോട് പോയി. അല്ലെങ്കി ചെ അങ്ങന ഒര് സെൽത്തൊ ടൗണില് പോയിന്ന് വിയാര്ച്ചോ പിന്നെ നമ്മള്പ്പോ അപ്പ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പോവാണ്ടെങ്കി സാധാരണ ഞാൻ പൊതുവേ. എല്ലാരും കൊറ്ച്ചീസ്ന് ഒരു ഡ്രസ്സെന്നെയിരിക്കൂലോ ഞാൻ ഒരു ദിവസ് നാല് ലൊക്കേഷൻ പോവാണ്ടെങ്കിലു നാല് ഡ്രസ്സ്ട്ട് പോവും ഇന്നിട്ട് ഞാനത് ഏങ്കർമല്ങ്ങനെ വന്ന് കൊള് ത്തിടും തിരുമ്പാനെറ്റെ ആയിട്ടുണ്ടാവൂല പക്ഷെ ഇന്നാലോ അത് ന്ന ഒ ക്കെട്ത്ത്ൺ അലക്കുയും ചെയ്യും ആഹ് അല്ലെങ്കി വെയ്ൽ ത്ത്ട അങ്ങനെന്തെങ്കിലൊക്ക ചെയ്യും പക്ഷെ നമ്മക്ക്. ത്ത് എന്ത പറയാ ഒര ഒര്. സമയത്തൊരാള് ഒരു ഡ്രസ്സ്ട്ട് പോയാ പിന്നെ അത് വേറെട്ട് പോണം. ക്ക്യങ്ങനെ ആ എൻ്റസ് ആഹ് ഇന്റെസ്ബൻ്റിന്നോട് എപ്പളുന്നെ കളിയാക്കും അനക്കെന്തിന്റെ കേടാണോയ്ക്കും.
ഉം. അല്ല ഞാൻ എന്താ വിചാരിക്കാറിയോ ഓല് വിചാരിക്കൂല്ലേ ഇതെന്താ ഈ ഡ്രസ് തന്നെ പിന്നീട്ട് വന്നക്കണന്നൊക്കെ വിചാരിക്കൂലേ
ആഹ അങ്ങനെ വിചാരിക്കൂലോന്നെ പക്ഷെ ഇവടെ ആള് വിചാരിക്കൂല ഇവടെ ഇങ്ങനെ ഇടുമ്പളാ അങ്ങനെ വിചാരിക്കണത് എന്താണ് ഒരു ഡ്രസ്ട്ട് ട്ട് പോണേന്പ്പം എന്താപ്പന്റെരു
നിലവാരം
ആഹ ഹഹ അങ്ങനെ പറയും ആഹ എപ്പ പ്പഴും ഇങ്ങനെ ഡ്രസ്സ് മാറ്റുമ്പം പക്ഷെ യാത്ര ഇപ്പന്ന് പറായിരുന്നു ഇപ്പം ഒരാൾ വിളിച്ചപ്പം പറഞ്ഞു ഇനിയിപ്പ ഈ സമയത്ത്പ്പന്നാള് ഞാൻ പറഞ്ഞിലെ ബേപൂര് പോയിന്ന് പറഞ്ഞില്ലേ
അഹ അഹ
അത് അത്യാവശ്യം ലോങ്ങല്ലേ അപ്പം ഞാൻ പറഞ്ഞ് ഇഞ്ഞ് ഒരു ഒമ്പതാം മാസം ഒക്കെ ആയിട്ട് നമുക്ക് പോണം ന്നൊക്കെ പറഞ്ഞിരുന്നു ഞാന്
അഹ
അപ്പൊ എന്താ പറയാ അപ്പം ഇന്ന് ഞാനിങ്ങനെ ഒരാളോട് സംസാരിച്ചപ്പോ ആളിങ്ങനെ യാ ത്ര ചെയ്യുണ്ടോന്നൊക്കെ ചോയ്ച്ച് ഇപ്പ ഈ
ഉണ്ട്
ഈ നമ്മള് രാത്രിയിലൊന്നും ഈ ഗർഭിണികള് യാത്ര ചെയ്യാൻ പാടില്ലന്നൊക്കെ പറഞ്ഞ് ഒരു ആഹ ഒരു ഇസ്ലാമിക് അങ്ങനെ ഒരു രീതി ഒരു അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ രീതി ഇസ്ലാമികല്ല ഒരു വിശ്വാസത്തിന്റെ രീതീല് അത് നോക്കുമ്പം അങ്ങനെ പറയുന്നേ ക്കാരം ശൈത്താനിയത്ത് ആഹ ഒരു സമയത്താണ് മഗ്‌രിബിൻ്റെ ശേഷാണ്ന്നൊക്കെ
ആഹ മഗ്‌രിബിന്റെ മുന്നേ അകത്ത് കേറണംന്നൊക്കെ പറയും അല്ലെ അതിപ്പം എല്ലാർക്കും ഉണ്ട് പ്രത്യേ ച്ച് ഈ ടൈമില്ന്നറിം
പെട്ട ആഹ ഗർഭിണി ആയിരിക്കുമ്പം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പം ഇങ്ങനെ ഇപ്പം മോളേ യാത്ര ചെയ്യരുതിട്ടോന്നൊക്കെ പറഞ്ഞ് അപ്പം ആഹ അപ്പം ഞാൻങ്ങനെ ആലോയ്ക്കായിരുന്ന അപ്പം ഇഞ്ഞ്പ്പം യാത്രയൊന്നും പക്ഷെ നമ്മള് വണ്ടലെപ്പ പോ നമ്മള് ഗ്ലാസൊക്കെ അടച്ച് അങ്ങനെ പോകുമ്പോ നമ്മക്കങ്ങനെ
പ്രശ്നണ്ടാവുല അങ്ങനൊന്നും ഉണ്ടാവൂല
ആഹ നമ്മള് തുറന്നിട്ട ഒരു സ്ഥലത്ത് അങ്ങനെയല്ലേ
ആഹ തൊറന്നിട്ട സ്ഥലത്ത് നിക്കരുത് എന്നുള്ളത് യാത്ര ചെയ്യുമ്പപ്പ എന്താ പ്രശ്നം അത് വണ്ടീല് കാറിലല്ലേ ഇൻക്ക് ഇഷ്ടാണ് പക്ഷെ ഓഹ അയ്ന്റെ ആളാണ് ഒരു ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ഉണ്ടാവുല ഞാനങ്ങട്ട് പറയും ആണ്ട് പോവും
ആഹ അങ്ങനെ പോകുമ്പം നല്ല രസ പക്ഷെ മക്കളുണ്ടാവുമ്പം ആഹ പോക്ക് പറ്റു പറ്റൂല കാരണം മക്കളുണ്ടാവുമ്പങ്ങനെ ചോയ്ക്കും പാർക്ക് ഓർക്ക് പാർക്ക് അങ്ങൻത്തൊക്കല്ലെ ഇഷ്ടണ്ടാവ
ഉം ഉം
അപ്പം നമ്മളിങ്ങനെ നമ്മള് ലോങ് ഡ്രൈവ് ആയിട്ട് ഇങ്ങനെ അങ്ങനെ യാത്ര ചെയ്ത് അല്ല ഓഹ രോന്നങ്ങനെ നോക്കി അങ്ങനെഷ്ടം ഇവടെ ഹസ്ബൻഡിനും അങ്ങനത്ത ഇഷ്ടം പക്ഷെ മക്കള്ണ്ടാവുമ്പം അങ്ങനെയല്ല എന്താ പറയാ പാർക്ക് എത്തിയോ പാർക്ക് എത്തിയോ പാർക്ക് എത്താൻ എത്ര ടൈം എടുക്കുംന്ന് ചോയ്ച്ചോണ്ടിരിക്കും ആഹ അങ്ങനെ
ഇതങ്ങനെ പോവും ചെൽപ്പറിം വേറെ വേറെ എവിടെങ്കിലും ഏതെങ്കിലും ജില്ലാറിം ചെലപ്പം വേറെ ഏതേം ജില്ലാറിം അതേ പോലെ തിരിച്ച്ങ്ങട്ടെനെ വരൂട്ടോ ഞാൻ ചെൽപ്പം പറയേ
ആഹ്
അതെ ജീവി ഇങ്ങനെ ആയാല് ജീവിതത്തില് ഒരു ലക്ഷ്യബോധം ഉണ്ടാവൂല പറിം ഞാന്
ആഹ് അങ്ങനെ ഓരോ സ്ഥൽ ഒര് സ്ഥലത്തിന് ഒരു ഇതില്ലാഞ്ഞിട്ടോ
ഇല്ല ആഹ് ആണ്ട് പോവ എവുട്ക്കെങ്കിലും എത്ത്ണോടത്ത് എത്തും
ആഹ് പക്ഷെയില് ഭയങ്കര സന്തോഷോണ്ട്ട്ടോ ഇപ്പം നമ്മള് ഇങ്ങനെ ഓരോതിലും ഇങ്ങനെ വായിക്കുമ്പോ പറയും യാത്രകൾക്ക് പൈസ ചെലവാക്കുന്നതില് അങ്ങനെ പൈസ ചിലവാക്കണം അങ്ങനെ പറയില്ലേ നമ്മള് പൈസ ചിലവാക്കുന്നതിൽ പിശിക്കരുത് എന്നൊക്കെ ആഹ് ആഹ് എനിക്ക് അങ്ങനെ തോന്നലുണ്ട് നമ്മള് യാത്ര നല്ലോ ചെയ്യണം നമുക്കൊരോ അനുഭവങ്ങൾ ഇണ്ടാവും നമുക്ക് മൈൻഡിന് ഭയങ്കര റിലാക്സാ ആഹ് യാത്ര ചെയ്യുമ്പോം അല്ലെ എനിക്ക് ഭയങ്കര എനിക്ക് ഇവിടുന്നാട് പുറത്തിറങ്ങിയാ തന്നെ ഒരു സമാധാനം സന്തോഷമൊക്കെ കിട്ടും
ആഹ്
ഇപ്പോ വേറെ വീട്ടില് പോയല് എനിക്ക് എന്റെ ഈഹ് വീട്ടിൽ തന്നെ എത്തും വേണം അതിപ്പെന്റെ എന്റെവീട്ടിലായാലും പോലും ഇനിക്ക് ഇന്റെ വീട്ടിലെത്തണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ
അഹ് അത്രയും കാലം അവിടൊയായിരുന്നിട്ടും
ആഹ് അങ്ങനെയാണ് പക്ഷെ എനിക്കറിയില്ല ഉമ്മാന്റെടുത്തും ഉപ്പാന്റെടുത്തും പോയിരിക്കാൻ എനിക്ക് ഇഷ് ഇഷ്ടണേ അയൊക്കെ എനിക്കിഷ്ടാണ് പക്ഷെ എനിക്ക് എന്താറയുക എനിക്ക് ഈഹ് വീട്ടില് ഇങ്ങടെ എത്തണം അപ്പളെ എനിക്കൊരു സമാധാനം ആഹ് പക്ഷെ ഞാന് വീ
അല്ലല്ല എനിക്ക് എന്തോ പോലെയാണ് എനിക്കിങ്ങനെ ഒരു മിസ് ചെയ്യണ പോലെയാണ് ഈഹ് വീട് വീട്ടിലെ ആൾക്കാരൊക്കാളും എനിക്ക് ഈഹ് വീട്
ആഹ്
അങ്ങനെ പക്ഷേ ഞാൻ അവിടെ നിക്കലുണ്ടുട്ടോ വീട്ട് അവിടെ നമ്മപ്പം മക്കള്ക്ക് ഒയവില്ലല്ലോ അപ്പം പിന്നെ ആഹ് ഒരു അങ്ങനെയൊക്കെ പോയി വരുള്ളൂ ഇപ്പം പ്രസവിച്ചാലും നമ്മളെവിടെ പോയി നിക്കണം
ആഹ് വീട്ടില് ആരൊക്കെയുള്ളേ അവിടെ
അവിടെ ഉമ്മ ഇണ്ട് ഉപ്പ ഇണ്ട് പിന്നെ മൂന്ന് താത്താരുണ്ട്
ആഹ് ആൺകുട്ടികള് ഉണ്ടാവിലല്ലേ
ആൺകുട്ടികളില്ല അവിടെ സത്യം പറഞ്ഞാ നല്ല സുഖാ പശെ എന്താ വച്ചാല് ഉം നല്ല
ആരും ആരുണ്ടാവില്ലേ ഇമ്മാന്റെ നിങ്ങളും പോവും
ഇല്ല ഉമ്മയും ഇപ്പേ മാത്രം ഇണ്ടാവുള്ളൂ
ആഹ് അതാ ഞാൻ ചോയിച്ചത് ഒറ്റക്കല്ലേ
ത്രേ ആഹ് ഞങ്ങള് വരുമ്പോ മാത്രേള്ളൂ ഞാന് ഇടക്കിടക്ക് പോവലുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം പോലെയിരിക്കും ആഹ് പോവാനും വരാനൊക്കെള്ളത്
ആഹ് ചിലോരെ ഇങ്ങനെ ആവുമ്പോ എന്തകാട്ടാറിയോ ആരെങ്കിലും ഒരാൾ വീട്ടില് നിക്കും അല്ലെങ്കിൽ മാറി മറിയ നിന്നടുക്കും അങ്ങനൊക്കെ ചെയ്യും
ആഹ് പശെ ഇതിപ്പോ ആരും അങ്ങനെ നിക്കലില്ല പശെ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷ വിഷമാണുട്ടോ ഇപ്പം അതേപോലെ ഒരു സമയത്ത് ഇമ്മക്കും ഇപ്പാക്കും ഒരോ ആക്സിഡന്റ് ഇണ്ടായിന് എന്താ പറയാ സിസ്റ്ററെ കാണന് വന്നപ്പോ കാറ് ഒരു ഇതില് ആ ഹ് എനിക്ക് തോന്നണ് ഇപ്പ എന്തോ ടെൻഷനിൽ ആക്സിലേറ്ററാണ് ചവിട്ടിയത് എന്ന തോന്നണത് ബ്രേക്കിന് പകരം ആക്സലേറ്റർ കൊടുത്തപ്പോ നാലോണങ്ങട്ട് പോയിണ്ടാവും വണ്ടി അന്നിട്ട് കു ത്തി മറിഞ്ഞ് വീണ് ആള് ആ വണ്ടി ക വണ്ടി പറ്റേ തവിട്ട് പൊടിയായി വണ്ടി കാറ് ഉം അന്ന്ട്ട് എന്താ പറയാ ആഹ് ഒന്നും പറ്റിട്ടില്ലാ തല കീയായിട്ട് നിന്ന് പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല ഇമ്മാക്ക് തലയില് ഒരു ഇത്ണ്ടായിര്ന്ന് എന്താ പറയാ മുറി ഇണ്ടായിര്ന്ന് അത് പതിമൂന്ന് തുന്ന്ണ്ടായിര്ന്ന്
ഉം
നെറ്റിൻ്റെ അവ്ട്ന്ന് ഇങ്ങട്ട് തലേക്ക് എന്ന്ട്ട് അതൊക്ക ഇതാക്കി കോറെ ബ്ലഡൊക്ക പോയി പിന്നെ വെ വെര്ല് ന്റത് പോയി അവ്ട ഓപ്പറേഷൻ ചെയ്ത്ട്ട് കമ്പി ഇട്ട്ട്ട് അത് ഓപ്പറേഷൻ ചെയ്താ അങ്ങൻന്തേക്കെ അതൊന്നും ചെയ്യാന് അത് അയിനോടൊന്നും ചെയ്യാനൊന്നും പറ്റൂല.
ഉം ഉം
അത് ഇങ്ങനെ ആ ഒരു വെര്ല് അങ്ങനെ ഇണ്ട് ന്ന്ള്ള ഒര്തൊള്ളു. പക്ഷേ എന്താ പറയാ ആ വണ്ടി കണ്ടാല് എല്ലാരും പറയും അത്രേം അങ്ങനെ ജീ അങ്ങനെ ജീവൻ നമുക്ക് ആലോയിക്ക്യാൻ പോലും വയ്യ. അങ്ങനെ ഇണ്ടാവൂലന്നൊക്ക പറയും. ആ വണ്ടി കണ്ടപ്പോ പക്ഷേ നമുക്ക് അങ്ങനെ ഒരുത്ണ്ടായ സമയത്ത് ഇപ്പം ഞ്ഞം അമ്മമ്മാര് ഒരു ഇപ്പാര്ന്നൊക്ക പറിണ വേറെ ഒര് ഇതന്നെണ് ആ സമയത്തൊരു പതിനഞ്ച് ദിവസൊക്ക ഞാൻ ഞാനായിരുന്നു പോയിരുന്നട്ട എല്ലാര് ഓരോ സിറ്റുവേഷനും കാര്യങ്ങളൊക്ക ഇണ്ട് അപ്പോ പിന്നെ അങ്ങനെ പോയിക്ക്യാൻ വയ്യ. ഞാന് ഇവടെ ഇമ്മാന്റെ അട്ത്ത് മക്കളാക്കിട്ട് അങ്ങനെ പോയി പക്ഷേ എന്താ പറയാ അമ്മക്ക് ഇപ്പോരാ ആ ദിവസങ്ങള് കഴിഞ്ഞെന് ശേഷം ഇന്നോട് ഇങ്ങനെ തിരിച്ചു പോയിക്കോന്ന് പർഞ്ഞ് ന്നാ ഓര്ക്ക് എന്തെലും ഒരു പനിയോ അല്ലെങ്കി അയിന് ശേഷന്നെ ഓൽക്ക് സത്യം പർഞ്ഞാ ഓലെ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാനൊന്നും വയ്യ. നല്ല വേദനയും ഉപ്പാക്കൊക്കെ മുട്ടിനൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്ക ഇണ്ടായിര്ന്ന് പക്ഷെ ന്നാലും അവരെ നമ്മള് വിളിക്കോ അല്ലെങ്കി അവ്ടെ നിന്നോളി അങ്ങനെ പറയില്ലേ ആ നമ്മളൊര് അമ്മളെ കംഫർട്ടബിളോക്കീട്ട് ആ ഇങ്ങള് അവ്ടെ നിന്നോളി ഞാൻ ഇങ്ങട്ട് വരാ അങ്ങനെന്നും പറയുലേനി. ഇൻക്ക് അത് ഭയങ്കര ഇതേനി ഒരു വേദനയോ എ ആ പക്ഷെ നമു ക്ക് എന്തെലും ഇണ്ടായാലോ ഓൽക്ക് പെട്ടെന്ന് ഓല് പെട്ടെന്ന് ഇങ്ങട്ട് വരും.
ആഹ് അല്ലെങ്കി ആരെങ്കിലും വീട്ടില് കൊട്ന്ന് നോക്കിയാലും മതിയേനി ഓരു കൊർച്ചിസം.
ആഹ് പക്ഷെ ഓര് വെരൂല ഇപ്പ തീരെ വെരൂല അപ്പോ ഇപ്പാനെ ഇട്ട് ഇമ്മ പോരൂല.
ആഹ്
ഇപ്പാന്ന് പർഞ്ഞാ ആ വീട്ടില് മാത്രേ കെട്ന്നൊർങ്ങോള്ളൂ, ആള് ഒട്ക്കും പോവൂല ഇപ്പ ഇമ്മ അവ്ടെ വീട്ടിലില്ല.
ആഹ്.
ഇപ്പ ഇമ്മ സിസ്റ്റർ മന്താ ഹോസ്പിറ്റൽലാണ്. പതിനാല് പതിനഞ്ച് ദിവസായി ഇന്ന് ഇന്നകക്ക് അപ്പം ആൾക്ക് എന്താ പറയാ ബെക്കില് ഡിസ്കിന് എന്തോ എൽ എന്തോ അയിന്റെ എടേല് എന്തോ ഇതായിട്ട് ഓപ്പറേഷൻ എന്തോ പർഞ്ഞിര്ന്ന് ഇപ്പ എന്തോ ഉഴിച്ചിലോ എന്തോ നട്ത്താണ്പ്പോ. അപ്പൊ ഇമ്മ് ഓക്കെടാ എത്താപ്പ പർഞ്